ഹലോ
ആഹ് കേൾക്കുന്നുണ്ടോ?
ആഹ് കേൾക്ക്ണ്ണ്ട്.
ക്കെ വിശേഷൊക്കെ
സുഖം തന്നെ കൊഴ്പ്പന്നുല്ല.
ആഹ് മഴക്കെ ഇണ്ടോ?
മഴ ഇപ്പൊന്ന് നിന്ന് ഇതരെ നല്ല ഇണ്ടായിന്ന്
ഇപ്പോ ഫുള്ള് മഴക്കാർ മൂടിയിട്ടേ ആകെ റേഞ്ചിന്റെ. ക്കെ നല്ല പ്രശ് നങ്ങള്ണ്ട്പ്പെയ് ഉം ചായുടിക്കെ ചാ ചായുടിക്കൊ കഴിഞ്ഞോ?
ചായുടി കഴിഞ്ഞു.
ആഹ് ആഹ് വൈന്നാരത്തെന്തേലുക്കെ സ്നാക്സ് ഒക്കെ ഇണ്ടാക്കോ?
ഇല്ല്യ ഇന്ന് ഇപ്പോ പഴം വാട്ടി.
ആഹ് ആഹ് ഇവിടിണ്ടാക്കൊന്നുല്ല്യ എന്തെങ്കിലു വല്ല ബിസ്കെറ്റ് ഇതൊകൊടുക്കും ഒന്നാമത് ഈ സമയം അടിക്കളി കേറാൻ തന്നെ മടിയ മഴയാണെങ്കി പ്രത്യേകിച്ചും നമ്മളി പണിളൊകെ കഴിഞ്ഞ് ഉച്ചയാവൊന്ന് ഫ്രീ ഫ്രീ ആവുമ്പോത്തിന്. പിന്നിപ്പതന്നെ ആവുമ്പോ പ്രാന്ത് വരും
ഹ്ഹ്. ആഹ് പിന്നെ തറവാട്ടിലൊക്കെ ആവുമ്പോ വേണ്ടിരും ഇവ്ടെ നമ്മളൊറ്റ
അങ്ങനെ ഞങ്ങൾ തറവാട്ടിലൊക്കെ തന്നെണ് ഇവിടെങ്ങനെ ആർക്കും ആ ഒന്നും വല്ല്യ വിഷയല്ലാത്തോണ്ടേ ചെലപ്പേ എനി ക്കങ്ങനെ എനിക്കുഅങ്ങനെ അയിനോടോന്നു വല്യ താൽപര്യല്ല
ആഹ്
പിന്നെ കെട്ടിയോമാരൊക്കെ ഇവടെണ്ടെങ്കി നമ്മളെന്തേലും ണ്ടാക്കി കൊടുക്കണം അങ്ങനെ ഓര്ക്ക് വണ്ടിരും പിന്നെ ഓലൊന്നു ഇവടെല്ലാത്തോണ്ടേ
അതന്നെ അതന്നെ അതൊണ്ട് കൊഴപ്പല്ല്യ
പിന്നെന്തെക്കെ മക്കളൊക്കെ എന്തേ
മക്കള് ഇതാ ഇവടണ്ട്. രണ്ടാള്. ഒരാളും എത്തിട്ടില്യ ക്ലാസിലന്നെ പിന്നെ
ഉം ഞ്ഞിപ്പത് വൈന്നാര്ത്തെക്കൊക്കെ എന്താ സ്പെഷ്യല്
ഇല്യ വൈകുന്നേരത്തേക്ക് ഇല്യ പകൽത്തെ തന്നെയാ ഇവര്ക്ക് ആക്കാക്ക് മാത്രം കടിയെന്തേലുണ്ടാക്കണം രായായിറ്റ്
ആഹ് ആഹ്
ഓര്പിന്നെ രാത്രിചോറ് തിന്നൂല ഇല്യ ഒന്നുല്ല്യ അങ്ങനെയാ ശീലം അങ്ങനെ
ചുമ്മ ചോറ് ഒഴിവാക്ണെ ഏറ്റവും നല്ലത് ആഹ് ആഹ് പഷേ എനിക്കൊന്നു അന്നേവൈ പുലട്ടോ ചോർന്നാതിരിക്കാനേ ആഹ് ഇവടെപ്പന്റെ അതേപോലെ ചെലപ്പോ ഉച്ചയ്ക്ക് ചെലപ്പം ചോറ് കഴിക്കാതെ രാവിലത്തെ നമ്മള് രാവിൽത്തെമ്മള്.. കടിയൊക്കെണ്ടാക്കിയത്ണ്ടെങ്കി അതു തിന്നോ..
ഉം ഉച്ചക്കശെരിക്ക നമ്മള് കഴിക്കണം. രാത്രി ഒന്ന് കൊറക്കണ്ടുള്ളൂ. ഉച്ചക്ക് കഴിക്കണം..
എനിക്കൊക്കെ. ചോറ് നിർബന്ധാണ്.. ചോർന് പരം. വേറെ എന്ത് കഴിച്ചാലും പറ്റൂല..
പറ്റൂല അതന്നെ പോകാൻ കഴിഞ്ഞു ഉം
പിന്നെ വെറെ എന്തക്കെ -
മക്കളൊക്കെ..
മക്കളൊക്കേ ഒരാൾ കളിക്കാ പോയി ഒരാളെ ഇവിടെ ഉണ്ട് ഒക്കെ ഇങ്ങനെ ഈ മഴയാവൊണ്ട്. ഒന്നും ഇതാവാനും. പറ്റൂല. ഓൾക്ക്പെ ന്തല്ലോള്.. ഇന്നെവ്ട്ക്ക്. പോവാനും സമ്മയിക്കൂല. ഓളവെടെക്കും പോരുല്ല..
ആഹ്
പി രണ്ട് മൂന്നീസായിട്ട് എന്താ മൂത്തച്ഛന്റെ വീടൊക്കെണ്ട അടുത്തേയ്. ആദ്യോന്ന്അവൾ.. നീക്കാത്ത കുട്ടിയന്ന് ഇപ്പ എവിടെക്കും. കുട്ടി പോകൂ
ഓനാ ഫോൺ ഉപയോഗിക്ണ്ടാവു. അതാണ്..
ഫോൺല ഓളൊരിസം അങ്ങണ്ട് പോയപ്പേ. ഞങ്ങളൊരെളേമണ്ടേ. അവര് ബാക്കി.. ബാക്കിള്ളകുട്ടിളൊക്കെ മണ്ണിൽ. കളിക്കണണ്ടപ്പോ. ഓലോട് ചൂടാവണത്. ഇവള് കേ.. ട്ടുകുണോ. ഓൾകിച്. ഓൾക്കിച്ചു. നമ്മ് ളാ അടി.. ചെലസ ഓൾക്ക് ചൂടാവണ. ആരെചു ടാവ്ണക്കെട്ടക്കെട്ടെനെ ഒക്കെ ഓൾക് പേടിയാണേ.. അപ്പൊപ്പഅതാ എന്താന്ന അറിയില്ലപ്പൊ.. കുട്ടി അവിട്ന്ന് ശേഷം പിന്നെ എവിട്ക്കുംഴപോവുലര്വ അവിട്ക്കൊന്നും. പോവന്നല്ല്യ. അല്ലെങ്കി.. രാവിലെ പോയാ. ചെലപ്പോ വൈന്നരത്തെക്കെ. വെരുള്ളൂ ഈ മൂത്തച്ഛന്റെ വീട്ടന്നേ. അവര് വേറെ വീട് വെച്ചിട്ട്ണ്ട്..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
ഇപ്പം ഇക്കായത് ഈ വൈകുന്നേര്ത്ത് വീട്ടില് ഒതുങ്ങിരിക്കൊക്കൊയ്ക്കോ ഞങൾ അട്ത്തൊക്കെ ന്നറയെ വീടാണേ ഞങ്ങളൊരു ഏതെങ്കിലും ഒരു വീട്ടില് എല്ലാരുംബാടെ കൂടി ഇങ്ങനെ വർത്താനം പറയെ അയ്ന്പ്പോള് എങ്ങട്ട് പോരും വടന്റെ കൂട്ടാര്ത്തി പ്രസവിച്ചിക്ക്ണു അപം കൊറേ ദിവസായി വന്നിട്ട് ഞാൻ തെരേ ട്ടിനെ കാണാം പോയിട്ടില്ല നമുക്ക് രാവിൽന്നും പോവാനാ ഒഴിവുണ്ടാക് വൈകുന്നേര്ത്ത് പോട് സമ്മയ്ക്കൂല്ല അന്ന് പ്പോ ഔട്ക്ക് പോവാന്നാ കര്തിത് ഓള് പോരണ്ടേ പിന്നെ ഓളബടെ ഒറ്റക്ക്ട്ട് പോവാനൊര് സമാധാനല്ല
ആഹ് ആഹ് അത് ശരിയാ ചെറീയ കുട്ടിയാ ആഹ് ചെറീ കുട്ടിയാ അപ്പം പിന്നെ പേടിണ്ടാഉം
ആഹ് പിന്നെ റോഡല്ലേ റോഡിന്റെ വക്കാണ് അപ്പ പിന്നെ വണ്ടികളു പ്പ അങ്ങനെ പ്പ വ് ഔ വീട്ന് ഗയ്റ്റുംതൊന്നും ഇല്ലാത്തോണ്ടേ വണ്ടികൾകൊക്കെ എപ്പളും പോഉബോ വടേ ആക്കാനും പേടി പിന്നെ എളേച്ചി എളേച്ചിണ്ട് അമ് തറവാട്ടിലാണ് എരുമി ച്ചാണേ അപ്പ ഓള കുട്ടിണ്ട് അപ്പൊ തല്ലൂടുള്ളൂ ഓല് രണ്ടാളും ഒരേ പ്രായക്കാരാ
ആഹ് അത് ശെരിയാ ആഹ് അപ്പ ബുദ്ധിമുത്തന്നേണ് ഉം ഉം ഉം എവിടെ വരുക ഇപ്പ എവിടാണ്
ഉപ്പ എവിടെ കുട്ടികൾ
ആഹ് ഓല് സൗദീലാണ് ഉം ഉം എന്തൊക്കെണ്ട് ഔടെത്തെ വിശേഷങ്ങളൊക്കെ
എന്താ വിശേഷം കൊഴപ്പൊന്നുല്ല ഇങ്ങനെ പോണ് മ് മഴിംതൊക്കായിട്ട് പൊർത്ത്ക്കെർങ്ങാൻ ഇതിന് വെയ്യല്ലോ
ഇഞണ്ടീസം കയ്ഞാ ഒര് കല്ല്യാണണ്ട് അപ്പ അയ്ന് അയ്ന്റെതില് ഇങ്ങനെ ന്ന്ക്കാർന്നു
അതെ അവിടെ അയൽവാസി ഫേമിലിലാ അതെ ആഹ് ആഹ്
ഇപ്പത്തെ കല്ല്യാണങ്ങള് അർഞാ അറിയാലൊ പണ്ടത്തെ പോലല്ല രണ്ടും മൂന്നും ദിവസ അല്ലേ ഇനൊക്കപ്പാടെ ഡ്രസ്സ് വാണ്ടേ അത് പിന്നെ ഏട്ടത്തിം അനിയത് ത്തിളൊക്കെ ള്ളോണ്ട് അങ്ങട്ട്കല്ല്യാൺപ്പോ ഈ പാണ്ടീനൊക്കപാടെ അമ്മള് ഡ്രസ്സ്ട്കാൻ ന്ന്ക്കേണ്ടേ അതെങ്ങനെപ്പ ഈ ഹൽദിക്ക് മൻ ഞ്ഞാണം മൈലാഞ്ചി കല്ല്യാൺത്തിന് പച്ച വേണം ഒക്കെ ഡ്രസ്കോടല്ലേ പിന്നെഅമ്മളായ്റ്റണ്ട് മാറി വാനും പറ്റൂലാ
ആഹ് അതന്നെ ആര്തേലൊക്കെ ഒപ്പിക്കാ ന്നല്ലത് ഒരീസം
അങ്ങന ചെയ്യലെന്നേണ് ഏതെങ്കിലും ഒരു വട്ടം ങ്ങനെപ്പോരും ഡ്രസ്സെന്തേലും ഉടുക്കും പിന്നെപ്പഈ ഈ മെയ്ലാഞ്ചിക്കും ഹൽദി ക്കും പിന്നെപ്പ എന്തൊക്കെ അറബിക് നൈറ്റോ ഇപ്പ എന്തൊക്കെ ഇണ്ടല്ലോ പണ്ടത്ത പോലെ എല്ലല്ലോ ഒര് കല്ല്യാണൊക്കെആയാ എന്താ ചെലവ് ലേ
ശെരിയ. മ്മ്ഹ്..
പെരക്കാര്ക്കും ചെലവാാണ് കല്ല്യാണം കൂട്ണെ ഈ ബന്ധ്
എല്ലാര്ക്കും ചെലവാണ് മ് ശെരി അമ്മളാണെങ്കി ഒന്ന്ട്ടേ പിന്നെ ഇടൂല്യാ
ഇപ്പ അങ്ങനെ അങ്ങെ പണ്ടൊക്കെ ന്നമുക്കൊഞോക്കൊര് പെര്ന്നാ ഒരു കൊല്ലത്തിലൊരു ഡ്രസ്സെ ക്കെ ഉട്ത്തിര്ന്നുള്ളൂ ആദ്യൊക്കെ ഈ ചെറിയ പെരുന്നാൾക്ക് മാത്രേ ട് ത്തിരുന്നോള്ളൂ
അതെ അതന്നെ പ്പെഎല്ലാ പെര്ന്നാക്ടു ക്കും പിന്നെ കല്ല്യാണങ്ങൾക്ക് ഇട്ക്കും എന്ത് ചെറിയ ഫംഗ്ഷനായാലും ഇട്ക്കും
കെഈ വണ്ടിക്കാാര് വന്നാ ഓലെന്ന് ഒര് ടോപ്പ് ഇട്ക്കും
അതെന്നെ അതെന്നെ
ആദ്യൊന്നും അങ്ങന ഈ ടോപ്പ് അങ്ങനൊന്നും ഇണ്ടാറ് ന്നില്ലല്ലോ
ഉണ്ടായ്ന്നില്ല അതന്നെ
പക്ഷെ അന്ന അത് ഇപ്പ തോന്നും അതൊക്കെ നല്ലത് തോന്ന്ണു ഇപ്പ ഞമ്മള് ഒരട്ടട്ട് ട്ടത് പിന്നെ ഇടൂല്ല്യ വെർതെ ഇങ്ങനെ കെട്ടി ഇട്ത്ത് വെക്ക്അ
പ്പം വെർ തെട്ത്തെ
ആഹ് ഇടുലെ പിന്നെ ഫേഷം പോയാല് അവര് പുറത്ത് പൊറത്ത്ക്ക് പോലും ഇടൂല
ഉം
ഞാനിപ്പ അങ്ങനെ വല്ലാതെങ്ങനെ ഹെവി ഡ്രസ്സ് ഒന്നും അങ്ങന വാല്ലാതെ എടുക്കലില്ല ഒക്കെ സിമ്പിൾ ടോപ്പുകളൊക്കെ ആണെങ്കിലേ നമുക്ക് വീട്ടുന്നേലും ഇട്ട് മുതലാക്കാലോ കരുതും ഹെവി ഡ്രസ്സോന്നും നമ്മൾ വീട്ട് പുറത്തക്ക് പോക്പോ ഇട്ടാ പിന്നെ നമ്മള് വീട്ടന്ന് ഇടൂല പിന്നെ രണ്ടിടലിട്ടാ പിന്നെ പുറത്തു പോക്പോൾ ഇടൂല
ഇടൂല
ഇത് രണ്ടായിരം മൂവായിരം കൊടുത്തടുക്കും വേണം
എടുക്കും വേണം ഉം
ഒക്കെ അങ്ങനൊയായിട്ട് പോണണ്ട്
ആഹ് എന്നാ കല്യാണം അടുത്ത ഞായറാഴ്ച്ചേ
ആഹ് അടുത്തഞാറാഴ്ച
അതെ ഉം
ഞായർ ശനി ഞായർ വെള്ളി ശനി ഞായറും ഉണ്ട് വെള്ളി രാത്രി അറബിക്കൊഎന്തൊക്കെയുണ്ട് പൊക്കെ ഓരോരൊ സമയത്തല്ലേ
ആഹ്
പിന്നെ വേറെ എന്തൊക്കെ ഗോൾഡിന്റെ വെലൊക്കെ പിന്നെ കുറഞ്ഞോണ്ട് കുറച്ച് ആശ്വാസം ഉണ്ട്
ഹ് ഹ്ഹ് അതെ ഒ ഒന്നട് പറഞ്ഞള് ഒന്ന് ഒരു ഒന്നേ മുപ്പതൊക്കെ ആയിന്നല്ലേ ഇരുപത്തൊമ്പതൊക്കെ ഇടുക്കണവർക്ക് അതൊരു ആശ്വാസം ഹ്‌ ഹ് ഹ്
വിക്കാൻ വീട് പണിക്കേ വീട് വെക്കാൻ വേണ്ടീട്ടേ വീടു പണി തുടങ്ങണംന്ന് വിചാരിക്കണണ്ട് സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട് ഇപ്പോ
ആഹ്
അപ്പൊ നോക്കുമ്പോ ഇങ്ങനെ കൊറയാ
ഹ് ഹ് ഹ് ആഹ്
സമയത്ത് എല്ലാരും പറഞ്ഞു ജ്വല്ലറി കുടിക്കാരൊക്കെ ഇങ്ങനെ പറഞ്ഞു ഒന്നര ഇല്ലേ അന്ന് ഞങ്ങള് അന്ന് ഞങ്ങൾ ജ്വല്ലറി പോയി അന്വേഷിച്ചു അപ്പൊ അവര് പറഞ്ഞത് വിക്കാനാണെങ്കിൽ ഒന്നര ആയിട്ട് വിറ്റാമതി എന്തായാലും ഒന്നര എന്തായാലും ആവുംന്ന് പറഞ്ഞു ഓല് അപ്പൊ പിന്നെന്ന് വിക്കാതെ പോന്ന്
ഹ് ഹ് ഹ് ആഹ് ഇപ്പൊ കൊറച്ച് കൊടുത്താ തന്നെ വീട് പണി അത്യാവശ്യം കയിയും ഇന്നാലും ഇപ്പത്തെ വെലയും വലിയ കുഴപ്പൊന്നുമില്ല നല്ലവെല
വിലന്നെയാണ് ഉം ഞാന്റെ സ്ഥലം വാങ്ങിയപ്പോഴൊക്കെ വിറ്റപ്പോ മുപ്പത്തേഴ് രൂപയന്നും സ്ഥലമാങ്ങ്പളേ പക്ഷെ ഇപ്പ കൂടുതൽ പ പെട്ടന്ന് ഉണ്ടായ ഒരു കൂടലാല്ലെ ഈ ഒരു
പെട്ടെ ഈ ഒരു കൂടുല് ഇതില്ല അതെന്നെ ഇപ്പത്തെ മാർ റ്റ് അനുസരിച്ചുള്ള റേറ്റ് അല്ലത് ഇത് ഓവറാ
ആഹ് ഇപ്പൊ ഇന്റെ കല്യാണത്തിന്റെ സമയത്ത് ഇരുപത്തിയഞ്ച് യെന്നു സ്വർണത്തിനേ
ആഹ്
എന്നിട്ട്പ്പോ ഞങ്ങള് ഇന്റെക്കാ ഞങ്ങളിപ്പോ ഇപ്പ മൂന്ന് വർഷം ഒരു സ്ഥലം വാങ്ങീട്ട് അത് കല്യാണം കഴിഞ്ഞിട്ട് ഒരു നാലഞ്ച് വർഷ ആയപ്പതിന് എന്താ ആകെ മുപ്പത്തി പത്തേഴോ ആയിട്ട് അപ്പൊ തോന്നിയ ഒരു പത്ത് പന്ത്രണ്ടോ കൂടിയിട്ടുണ്ടായി അഞ്ചു വർഷം കൊണ്ടേ പക്ഷെ ഇപ്പൊ നോക്കിയോക്ക് ഈ ഈ ഒരു രണ്ട് വർഷം ഒരു വർഷം കൊണ്ട്ന്നെ എത്രേ കൂടിയത്
എത്രെ കൂടി എല്ലാം കൂടി ഇരുപത്താറആയപ്പത്തി തന്നെ എല്ലായി
പെട്ടന്ന്ഒരു കൂടലാല്യർന്നോ
ഉം
ഉം അത് ഡെയിലി ഇങ്ങനെ ആയി രണ്ടായിര വെ അങ്ങനെ വെച്ചിട്ടല്ലോ കൂടിന്നാ പിന്നെ ഫലസ്തിൻ അങ്ങനത്തെ യുദ്ധങ്ങളും ഒക്കെയായിട്ട് ഉം ഇനിയിപ്പ എന്തായാലും പറ്റക്ക്‌ പണ്ടത്തെ പോലെ പറ്റ കുറവൊന്നും എന്തായാലും ഉണ്ടാവില്ലക്കാരം ഒരു എമ്പതോ തൊണ്ണൂറോക്കെ ആയിട്ട് നിക്കാവും
ഉം ഉം
ഉം എന്ത് പ് പ്പൊഓര് കല്യാണക്കഴിഞ പെൺകുട്ടികൾക്ക് എന്തെങ്കിലും കഴുത്തിലും കാതിലും ഇട്ട് കൊടുക്കേണ്ടേ അറിയേ എല്ലാരേ ഇപ്പത്തെ പെൺകുട്ട്യേക്ക് വല്യ സ്വർണ്ണത്തിനോട്‌ വല്യ താല്പര്യം തരൂല്യ
എന്നാനും ഇപ്പത്തെ മക്കൾക്ക് ഭാഗ്യല്ല ഓര്ക്ക്
എന്താ പറയ നമ്മുക്കൊരിതാണ് ധൈര്യാണേ
അതന്നെ അതന്നെ അത് വാണം ശരിക്ക്‌ ഞമ്മക്ക് നമ്മടെ ജീവിതത്തിന് അതൊരു ധൈര്യാണ്
ആഹ എനിക്കിപ്പം നമുക്കെന്നെവീട് പണിക്ക്‌ നമുക്ക് എന്തങ്കിലും അത്യാവശ്യം വന്നത് ഒന്നുല്ലേ കൊണ്ട് പോയി പണയം ച്ചാല് അപ്പൊക്കെ കാര്യം നടക്കൊല്ലോ ഇതാണേ ആഹ അതന്നെ അതന്നെയാണ്
ക്ക്‌ വീടും കാര്യങ്ങളൊക്കെ വേണ്ടെ
ഒക്കെ കാണാന്നെ
ഈ ഒരാള് നയിച്ചിട്ടൊന്നും ആവൂല്ല ഇന്നത്തെ ജോലിയെടുത്ത ശമ്പളം കൊണ്ട് ആർ പടന്നല്ലാതെ ഒന്ന്
ഒന്നും ആവില്ലേ ഒരു നാട്ടില് ണെങ്കി നമ്മള് കിട്ടണ പൈസക്ക് അതിന്റെ ഇരട്ടി ചെലവാക്കാരം നമുക്ക്‌ ദിവസം രണ്ടായിരം കിട്ടിയാ അയിനും ചെലവാണ്
ഉം ഉം പണ്ടം ഉപയോഗിക്കാനല്ല ഓരോ ആവശ്യത്തിന് ഒരു ധൈര്യ ത്തിന് വേണം ശരിക്ക് പക്ഷെ ഇങ്ങനെ കൊടുക്ക ഇങ്ങനെ റൈറ്റാവുമ്പോ
ഉം
ഉം
ഞാനിങ്ങെനെ പറയപ്പോ പോഴവാണ ഉണ്ടെങ്കി എന്തെങ്കിലൊരിതാണെ പറയേ ഉം
എന്തെങ്കിലും ചെറുതായിട്ട് മാറ്റി വെച്ചി ലെങ്കിൽ ബുദ്ധിമുട്ടാവും എന്ന ഒക്കെ വീട് പണിക്ക് ക്ക്ചെലവാക്കാ
അയ്യങ്ങനെ വീട് പണിക്ക് എന്തിന്നും ഇണ്ടോച്ച അതുല്ല അങ്ങനെയാണവസ്ഥ ഇപ്പൻ്റെഎളേ ചീറ്റും ഇങ്ങനെ ഒരു വീട് വെക്ക വീട് പണി നടക്കാണേ
ആഹ
ആഹ എന്ന ശരിട്ടോ ഞാൻ കൊറച്ച് കഴിഞ് വിളിക്കാ നല്ല മഴക്കാറ് വരുന്നുണ്ട്
ആ ആയിക്കൊട്ടെ ആയിക്കൊട്ടെ
ആഹ ശരി